ഹലോ ആഹ് ക് ആഹ് അപ്പ റേ അപ്പ റെയ്ഞ്ച്ന്റെ കമ്മ്യെന്നേനി
ആഹ് ഇപ്പ സൗണ്ട്ണ്ട് മറ്റേ തീരെ സൗണ്ട്ല്ല ഇങ്ങളെ സൗണ്ടേ കേക്ക്ന്നില്ല ഞാൻ പിന്നെങ്ങെനെ ചെവീല് നല്ല അമർത്തി വെച്ചിട്ടാണ് പിന്നെങ്ങെനെ കോട്ടോണ്ട് ത്ത്
ആഹ് പിന്നെ സ്ഥലം ഓടേനീ
പിന്നെന്താ മഴയെക്കേയിട്ട് ഇപ്പ മഴ പെയ്യ്ണ്ടോ അവ്ടെ
ഇല്ല്യല്ല്യാ ഇപ്പാെന്ന് ചോർന്ന്ക്ക്ണ് വെയ്കു വെയ്കുന്നേരായപ്പളേ
ഇവടെ അങ്ങെനെ ഇനിയിപ്പോ കൊർച്ചയ്ഞ്ഞാല് നല്ല മഴായ്രിക്കും ഇനിയിപ്പൊര് പത്ത്മണി പത്തുമണി ആവണ്ട അയ്ന്റെ മുന്നേ നല്ല മഴങ്ങട്ട് താെട്ങ്ങും
പ്പേ എന്തോരു മഴേലേ
ആ മഴ പിന്നെ രാവിലെ വരെണ്ടാവും
രാവിലെ വരെ ഉണ്ടാവും അത് കെടുക്കുമ്പോ കെടുക്കണന്നും അറീല്ല ഓ രാവിലെ ആഹ്
ഇൻക്കാണക്കിൽ ഒന്നും വെക്കില്ല്യ
ആ രാവിലെ നേരം വെളുക്കണള്ളൂ ആ നേരം വെളുക്കണള്ളൂ അറിയ
ആഹ് അതന്നെ ആ ഇ ഇപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെയൊക്കെ പോകണ്ട കാരണേ ഭയങ്കര നേരത്തെ എനിക്കും വേണം എണിറ്റ് ചോറും കറിയും ഒക്കെ ആക്കി കൊടുക്കണം
ആ പിന്നെ കൊതുകൊക്കെണ്ടാ കൊതുകിണ്ട മഴയായിട്ട്
ഇല്ല ഇല്ല കൊതുക് ഇല്ല്യട്ടാ ഇവിടെ കൊറേ ആൾക്കാാര് ഇങ്ങനെ പറഞ് കൊതുക് ശ ശല്ല്യണ്
അത് എന്തോര് കൊതുകാണ്റിയ ഞങ്ങളവിടൊക്കെ ഞങ്ങളിവിടെ എന്താണ് ഈ തെങ്ങാണ് അത് ക അള്ള കൊതുക്ക്കെട്ടണ്ട കൊ കൊതക്ണ്ട് നല്ലം ഉ നല്ല കൊതുകാണ്
ആ ഡെങ്കിപ്പനി ശ്രദ്ധിക്കണം കൊതുക് ഇണ്ടെങ്കിലേ
ആഹ് ആഹ് കൊതുകണ്ട് ഞാൻ അങ്ങോട്ട് എന്താ കാട്ടിലറിയോ പോകയിച്ചലാണ്
ക്കാ അതുപോലെ പ്ലാസ്റ്റിക് കവർ ഒന്നും അങ്ങനെ ഇടാൻ നിക്ക ഇണ്ട്കഴിഞ്ഞാലേ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കില് നല്ലോണം കൊടുപ്പും പിന്നെ പ്രത്യേകിച്ച് മഴയാണ് ഈ പുല്ല്ന്നൊക്കെയാണ് ഈ വരുന്നത് ഈ കൊതുകളെ. അപ്പൊ മഴയേണ്ട് രണ്ട് മൂന്ന ആൾക്കർന്നെ ഇങ്ങനെ വിളിച്ചപ്പോ പറണ് ഇങ്ങനെ ഡെങ്കിപ്പനിയാണ്ന്ന് ഒകെ അത് പിന്നെ ഇങ്ങനെ പകരയും ചെയ്യും അപ്പൊ എന്തെങ്കിലും പനിയൊക്കെ കാണുമ്പോ ഇവിടെ മക്കൾക്ക് പനിയാരുന്നു രണ്ടക്കും ഒരാൾക്ക് പിടിച്ചപ്പോ മറ്റേ ആൾ ക്ക്‌ പനിയായി അങ്ങനെ പിന്നെ ഡോക്ടറെ പോയി കണ്ട് പിന്നെ അപ്പോപറഞ്ഞു വൈറൽ പനിയാണ് കുഴപ്പൊന്നുമല്ല മാറിയിട്ടില്ലെങ്കിൽ ക്ഷീണവും കാര്യങ്ങൾ ക്കെ ആണെങ്കിൽ രക്തം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാംന്നൊക്കെ വന്നു അപ്പൊയെക്കും ഒക്കെ മാറി
ആഹ് ആഹ് അഹ്
ഭയങ്കര ക്ഷീണണേ പനി വന്നാല് മക്കൾക്ക് എനിക്ക് ഇരിക്കാൻ ആവതില്ല ഒന്നും കഴിക്കൂല്ല്യ
ആഹ് ഇപ്പത്തെ പനിക്കന്നെ നല്ല
ഒന്നും കഴിക്കില്ല അങ്ങനെ ഇരിക്കും എന്തെങ്കിലും കൊടുത്താലും കഴിക്കില്ല വേണ്ട വേണ്ടാ പറഞ്ഞിട്ട്
ഉം
പിന്നെ അതിന്നൊക്കെട്ട് മാറി ഇപ്പൊ കഴിഞ്ഞിട്ട ഇപ്പൊ എനിക്ക് വായ്പുണ്ണാണ്
ആഹ് ഒരു ഓൽ ഓൽമന്റ് ഇണ്ട് ഓൽമെന്റ്ണ്ട് മുക്കോപൈന് പറഞ്ഞരൂ
ആ ഞാന് ഞാൻ വാങ്ങിയൊ ഒരു തുള്ളി മരുന്ന് പോലെല്ലേ
അതല്ല ഇത് ഓൽമെന്റ് ആണ് ഇന്ന തൊള്ള തരിച്ച് കഴിഞ്ഞാല് പിന്നെ ഭക്ഷണൊന്നുംകഴിക്കുമ്പോ ഒരു കുഴപ്പമല്ല അപ്പൊ തൊള്ളേക്ക് ഇറങ്ങിച്ച കുഴപ്പം കുഴപ്പം ഇല്ല തരിച്ചു അങ്ങനെ ആഹ മുക്കോപ്പയിന്
ഓ ഇതില്ലേ ഇങ്ങനെ തുള്ളി മരുന്ന് പോലത്തൊരു ഇതുണ്ട് അത് കൊടന്നന്ന് ആ കൊടന്നിട്ട് ചെറിയൊരു മാറ്റം ഉണ്ട് എവിടെന്ന് വെച്ചാ ചുണ്ടിലാണ് വായയുടെ ഉള്ളില് ഈ പല്ലിന്റെ അവിടെ ഒന്നുംല്ല ചുണ്ടിലാണ്
ആഹ്
അപ്പൊ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പൊ ഞാന് ങ്ങനെ കൊറെ മരുന്ന് മോര് വെള്ളം കുടിച്ച് പിന്നെ ഒരാള് പറഞ്ഞു സുർക്ക ഇങ്ങനെ മെല്ലൊന്ന് ഇങ്ങനെ തൊട്ട് കൊടുക്കാൻ പറഞ്ഞു കുടിക്കെല്ല. ങ്ങനെ ഒന്ന് ങ്ങനെ തേച്ചൊട്ത്തോക്ക് ന്നാ പർഞ്ഞെ. അങ്ങനെ കൊറേ പർഞ്ഞ അവര് ത്ര ങ്ങനെ പർണു. തേ ഞാൻ ചെയ്ത്. പിന്നെ ഇന്ന് ഞാൻ ഡോക്ടറ് പോയി കണ്ട് അയ്ന്റെ മര്ന്ന്ണ്ട്. പിന്നെ ഉപ്പ് വെള്ളം. ഉം ന്താ ഉപ്പും ചൂടെള്ളം പിടിക്കല്ലാ
ആഹ് ആഹ് ആഹ്
അതൊക്കെ ചെയ്ത്. പക്ഷെ വേദന നല്ല വേദന്യാ. അതിന് ഭക്ഷണം കഴിക്കാൻ ശരിക്കു വെയിക്കിണില്ലാ.
അയെന്നെ ഞാപർഞ്ഞെ. ഓൽമെന്റ് വേട്ച്ച് കഴിഞ്ഞാല് നല്ല സുഖത്തില് താവും ചെയ്യും.
ഇത് ആള് ഇങ്ങനെ പർണപ്പഴേ ഈ മരുന്നാണ് കൊട്ന്നത്. ഇതാണെങ്കില് മാറുംന്ന് പർണ്. പക്ഷെ എന്താ ഭക്ഷണം കഴിക്കാൻ വൈക് ക്കിണില്ല അപ്പൊ ഭയങ്കര ക്ഷീണം. ഇന്നലെ, മിഞ്ഞഞ്ഞാന്ന് തുടങ്ങി ക്കിണെ അപ്പൊ അപ്പ തന്നെണ്ട് ഭക്ഷണം കഴിക്കല് കൊറവാണ്. വെള്ളം കു മാത്ര ഈ കുടിക്ക്ണത്. അപ്പൊ ആകെ ക്ഷീണാണ്. അയിന്റെട്ക്ക് പനിണ്ട് ചെർതായിട്ട്.
ആഹ്. ഇത് ചെയ്താ നല്ല മാറും മുക്കോപൊയ്ന് അർഞ്ഞ്ങ്ങാണ്ട് ആഹ്. നാപ്പത്തെട്ട് റുപ്യേ. മുക്കൂബൈന്
എന്താ?
എം യു
അട്ക്ക്ട്ടെ ഞാനൊന്ന് എഴ്തിട്ക്കട്ടെ. എം യു
സി ഒ
സി
ഓ
ഓ
യു
യു
പി എ
പി എ
ഐ എന്ന്‌
ഐ എൻ ആഹ് ആഹ്ആഹ്
മുക്കോബൈൻ
ആഹ്. അഒന്ന് വാങ്ച്ചോക്ക ഞാ പറയണം
ആഹ് ആഹ് അഅ്ണ്ട്. എ എത്ര നാപത്തെട്ടാ, അയ്മ്പത എത്രോ പിന്നെ ക്ഷെ നല്ല പേതാ. ഇട്ത്ത് ഇട്ത്തെച്ചാലും നല്ല പേതാ.
എത്രേന്നറിയോ? നൂറ്റിമ്പത് രൂപയ്ടെ ഒരു തുള്ളി മര്ന്നാണ്. അഅ് ഞങ്ങൾടെ വീടിന്റെ അട്ത്ത്ള്ള ഒരാള് ആ ഇക്കി പർഞ്ഞന്നതാ.
ആഹ് അല്ല പേതാണ് ഇത്. ഇതൊന്ന് ചെയ്തോക്കിയാ. പിന്നെ നല്ല റി ഉം നല്ല റിസൽറ്റാണ്.
അയ് ശെരി ആഹ്
ഒന്ന് വേട്ച്ചിട്ട് എന്താ പാട് ച്ചാല് വിൾക്കോണ്ടി.
ആഹ് ആഹ് ഞാ വിളിക് ക്യാ. ഞാനിത് കൊറേ ഞാനേ ങ്ങനെ വ് ഏ അയിക്ക്ണ്ടാവലില്ല. പക്ഷെ പ്പന്താന്നറീല. ഇത് കുടി ത് ങ്ങനെ നല്ല ങ്ങനെ തരിതരിന്ന്ണ്ട്. ആഹ്
കൊറേ ആൾക്കാര്ക്ക് പർഞ്ഞൊ ട്ത്ത്ക്ക്ണ്.
അതേല്ലെ. ആഹ് ന്നാ ത് ന്ന് വാങ്ങിക്കണം. ഈ മര്ന്നയ്ച്ചിട്ട് ന്നേ ങ്ങനെ കൊൾഞ്ഞിണ്ട്. പക്ഷെ വേദനയ്ണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല.
ആഹ്. ഇത് എന്താ അട്ടിയാമതി ഭക്ഷണം കഴിക്കണ മുന്നേ അഅ് തേക്ക. ങ്ങട്ട് പിന്നെ ഭക്ഷണം കഴിച്ചാ ഒന്നും അറിയില്ല. വേദന ഒന്നും ഉം തരിക്കും. അപ്പൊ പിന്നെ അമ്മക്ക് വേന അറീല. ആഹ്
ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോ കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാ ചുണ്ടിന്റെ ഇതിലാണ് അപ്പം തട്ടണൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഒരു നീറ്റലുണ്ട്
ആഹ് ആഹ്
ആഹ് പിന്നെ അതുപോലെ ഭക്ഷണം വായ് ഇങ്ങനെ വല്ലാണ്ട് തുറക്കും ക്കാണനൊന്നും പറ്റൂല അങ്ങനൊരുത് അപ്പൊ എന്തായാലും ഈ മരുന്നൊന്ന് വാങ്ങിച്ചിട്ട തേച്ച് നോക്കട്ടെ ഞാൻ ഇപ്പ ഇങ്ങനെ കൊറേ ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇക്ക് പറഞ്ഞന്ന് പേരയുടെ ഇലൊക്കെ
ആഹ്
നോക്കിയോണ്ട് പിന്നെ അതുപോലെ എന്താണ് ഇത് ഉം കഞ്ഞിക്കൂർക്ക ഇല്ലേ
ആഹ് ആഹ് കഞ്ഞിക്കൂർക്ക നല്ല ഉം നല്ല സാധനാ ഉം
അതൊക്കെ നോക്കി പിന്നെ ഇതും ഉണ്ട്
ഉം ഉം
പിന്നെ ഈ മക്കളെ നോക്കണ്ട അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊറേ ഞാൻ കിടന്ന് ഇന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ല എന്നാലും ഭക്ഷണൊക്കെ ഉണ്ടാക്കീട്ട് പിന്നെ കുറച്ചു നേരം ഞാൻ അങ്ങനെ കിടന്ന് അപ്പക്കു വൈകുന്നേരം ആയപ്പോ ഇപ്പ ഒന്നും കഴിക്കേണ്ടായപ്പ ക്ഷീണം കൂടി
ആഹ്
ഇപ്പ രാത്രി എന്തായാലും ഒരു ഗ്ലാസ് പാല് കുടിക്കാലോ വച്ചിട്ട് പാലൊക്കെ വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ഒന്നും കഴിക്കാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം പറ്റിയായി പിന്നെ എണീക്കാൻ വയ്യ ഒന്നാമത് വേറെ ആരും ഇല്ല വീട്ടില്
ആഹ് ഇതൊന്ന് ചെയ്തോക്കിയേ ഇനി ആഹ് ഇതൊന്ന് ഒഴിച്ച് നോക്കിയേ ഇങ്ങട്ട് പുതിയാപ്പള ഒഴിച്ച് ഒന്ന് പറഞ്ഞാൽ മതി കൊണ്ട് വരാന്
പറയണം എന്നാ പിന്നെ ഭക്ഷണം കഴിക്കാല്ലോ അതും മെല്ല മാറിയാലും കുഴപ്പമില്ല അപ്പ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ വന്നിന് ഒരു നാല് ദിവസത്തേക്ക് മരുന്ന് തന്ന് അത് കഴിച്ചിട്ട് കുറവില്ലെങ്കില് ഒന്നും കൂടി വരാൻ പറഞ്ഞു അതെല്ലാം മെല്ല മാറുവാണെന്നുണ്ടെങ്കിൽ കൊഴപ്പമില്ല ഈ ഞാനേ നെല്ലിക്ക അരിഷ്‌ടം കുടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നണെ അതിൻ്റെ എന്തെങ്കിലും അലർജി വന്നതാണാവോ
ആഹ് അത് ഒന്നാമത് എന്ത് വെച്ചാല് ഇങ്ങനത്തെ മരുന്നൊക്കെ കുടിച്ചിരുന്ന അരിഷ്ടം ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പൊന്തി പോവും
ആഹ് ഞാനേ എനിക്ക് വായേൽ ഒന്നുമില്ല വായുടെ ഉള്ളില് നമ്മൾ സാധാരണ മോണയിലൊക്കെ അല്ലേ വരിക ഇത് അതൊന്നും ഇല്ല എന്റെ ചുണ്ടി ചുണ്ടില് മാത്രം അങ്ങനെ ഇങ്ങനെ ഓരോ തരിതരി ഇങ്ങനെ ഓരോ കുത്ത് കുത്താണ് വന്നുള്ളത്
ആഹ്
അപ്പൊ ന്തോ രു അലർജിക്ക് രണ്ടു മൂന്നൂസം മുന്നന്നെ ഈ ഹയ് ചുണ്ടിന്റെ അവിടെ ങ്ങനെ ഒരു തടിപ്പ് തടിപ്പല്ലാ ങ്ങനെ ഒരു പാട കെട്ടിയ പോലെ അപ്പൊ ഞാൻ വിചാരിച് എന്താണവോ പ്പ ങ്ങനെ വന്നത് അപ്പൊ പിന്നെത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസാണ് ങ്ങനെ ഓരോ കുത്ത് കുത്ത ഒരു പത്തിരുപത് മുറിയാള് ചെറുചെറുത് അപ്പൊക്കിഓന്നിണ്ട് തിന്റെ എന്തോങ്കിലും അലർജി പറ്റിയതാണാവോ
ആഹ് നല്ല നീറ്റെല് ണ്ടാവൂല്ലേ
ആഹ് അല്ലാണ്ടെ വേറൊന്നുംല്ല വായ്പുണ്ണാണെ പിന്നെ ഉള്ളില്ക്കൊക്കെ മുറി കാണണ്ടേ
ആഹ്
ഇത് അങ്ങനെയൊന്നുല്ല ഇത് ഈ ചുണ്ടിന്റെ അവിടെ അപ്പൊ അരിഷ്ടം ഈ ചുണ്ടിൽക്ക് തട്ടിയതിന്റെയോഎന്തോ ആവോ അറിയില്ലനി എന്തായാലും കൊറവില്ലേൽ ഒന്ന് കൂടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞേക്കണു
ആഹ് ആഹ് ആഹ്
അങ്ങനെ പിന്നെ അവിടത്തെ വിശേഷങ്ങളൊക്കെ എന്താ
സുഖാണ് കൊയപ്പല്യ കുട്ട്യോള് താ വിടെ നിക്ക് ക്കെണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ ആയോ ആഹ് ഭക്ഷണം കയ് ചെ ലവരൊക്കെ കഴിച്ചിക്ക്ന്ന് നേർത്ത കെട്ന്നോറങ്ങും രാ ആ രാവിലെ നാർത്തെ മാസ് പോണതല്ലേ
ആഹ്
ഐത്അയ് കാരണം നേർത്ത കെടക്കും
നേർത്ത കെടക്കും ലെ ആ ഞങ്ങളാദ്യക്കെ ങ്ങനെതന്നെയ ആയിരുന്നു മക്കള് എട്ട് മണിക്ക് പോവേയ് സ്കൂളിക്ക് അപ്പ എ യ്യും വേഗം ഒമ്പത് മണിയവുബോഴേക് ഞങ്ങള് ചോർണ്ണലൊക്കെ കഴിഞ്ഞ് ഈ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാല് വേം കെടക്കലാണ് ഇപ്പൊ പിന്നെ അവര് വണ്ടി രു ഒമ്പത് മണി ഒമ്പതേ കാൽനോക്കെ വര്യ ഇവിടന്ന് കുറചോള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ദൂരോള്ളൂ സ്കൂൾക്ക് വണ്ടിൾക്കി അപ്പൊ പിന്നെ ലാസ്റ്റ് ആണ് ഇപ്പ ഇവിടെടുക്കുന്നത് അപ്പൊ പിന്നെ ഇത്തിരിം കൂടി പത്ത് മണിയോക്കെയിട്ടാണ് പിന്നെപ്പ കിടന്ന ഒറങ്ങണത് ഇന്ന് പിന്നെ ഉറക്കം കണക്കാന് അപ്പൊ അവരിങ്ങനെരുന്ന് കളിക്കാണേ വിളിച്ചിട്ട്ങ്ങട്ട് വര്ന്നില്ല നാളെ സ്കൂളില്ലല്ലോ അപ്പൊ രാവിലെ കിടന്ന് ഉറങ്ങാലോം ന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്ക്ണ് അപ്പൊ ഞാൻ പറഞ് ഞാൻെന്തേലും കഴിക്കും ദോശൊക്കെ ഞാൻ ണ്ടാക്കി തരാ വേം കഴിചോ ന്നിട്ട് ഇര്ന്ന് കളി ന്തെങ്കിലും ചെയ്തോളാംന്ന് റഞ്ഞ ന്നാ ആയിക്കോട്ടേട്ടാ
ആഹ് ഓക്കെ